ഹലോ ആഹ് എന്ത് ചെയ്യുന്നൂ
പ്പതാ കെടക്കാൻ നോക്കാണ് ഫുഡ്ഡൊക്കെ കഴിച്ച് കെട്ക്കാൻ നോക്കാണ്
മക്കളൊക്കെടന്നോ?
ആഹഒരാൾ കിടന്നുറങ്ങി ഇഞ്ഞു ആഹ ഒക്കെ കഴിഞ്ഞു ഇങ്ങൾ ഭക്ഷണം കഴിച്ചോ?
ഹേ കഴിച്ചു കഴച്ചു.
എ മക്കളൊക്കെ ഉറങ്ങിയോ?
ആഹ ഒറങ്ങി ഒറങ്ങി
ഉം
പിന്നെ
പിന്നെ സുഖല്ലേ
ഏ സുഖം സുഖം മഴയുണ്ടെന്ന് നാട്ടില്
ആ് ഇപ്പ തോർന്ന് കൊറച്ച്
ആഹ് ആഹ് ആ
ഇതുവരെ നല്ല മഴര്ന്ന് ഒന്ന് പുറത്ത്ക്ക്എറങ്ങാൻ പറ്റാത്ത മഴര്ന്ന്.
ആഹ് ആഹ് ആ
മഴ ആവുമ്പോ അമക്ക് പുറത്തക്ക് പോവാൻ പറ്റൂല എവിടക്കും പോവാൻ പറ്റൂല.
അതെ അതെ
ഇവിടെ പിള്ളാരൊക്കെ അടക്കി
ഹേ
വീട്ടിനുള്ളിൽ തന്നെ ഇരുക്കട്ടി രുന്നു ഓതാവുമ്പോ ചടക്കും ഞമ്മക് ന്നറിയ
ആഹ് ആഹ് ആഹ് ഒ ആഹ്ശേരി ങ്ങ്ക് പുറത്തിറങ്ങാതെ വെയ്യല്ലോ
ആഹ്
മ്
ആവിശ്യങ്ങളെ എല്ലാത്തിനും നമ്മക്.
മ് അതെ
മ് മ് ന്നിട്ട് ഫുഡൊക്കെ കഴിച്ചോ? ആഹ്
ആ ഫുഡൊക്കെ കഴിച്ചു. മ്
ഇട്ട് കിടക്കാനായില്ലേ?
ഏ കെട്ക്കാനൊക്കായിണ്ട്.
ഉം മ് ഔടെ മഴണ്ടോ?
ഇല്ല്യഇപ്പ മഴല്ല ണ്ടയിരുന്നു.
ഉം
ന്ന് നമ്മൾ എതിനെ കുറിച്ച സംസാരിക്കുന്നുത്.
നമൾവെറുതെരു വിനോദയാത്രയെ കുറിച്ചിട്ടെ സംസാരിച്ച.
ആ ആയിക്കോട്ടെ.
വിനോദയാത്ര പോവാറുണ്ടോ എങ്ങട്ടാ ആഹ് പോയിരുന്നു
ആഹ്
എല്ലരും കുടുംബകാരെലല്ലാരും ആഹ കൊഴപ്പല്ല നല്ല സൂപ്പർനു നല്ലതില് എല്ലാ കാഴ്ചകളും കാണാൻ പറ്റി.
ഉം ഉം ഉ വിടൃക്യ പോയിരുന്നത് ആ പോവാറുണ്ട് പോവാറുണ്ട്.
മ് ഞങ്ങള് ഊട്ടിക്ക് പോയിരുന്നു.
അതെ ആഹ്
ഉ അടെനല്ല ഭംഗി യാലേ കാണാൻന്ന് പറഞ്ഞ കേക അങ്ങനെപോയതായിരുന്നു പോയതായി
ആഹ ആഹ് ആഹ്
നിങ്ങളൾ എവിട്ക്കെ പോയിരുന്നു
ഞങ്ങള്ൾ മൂന്നാറ്.
ആഹ്
ഇങ്ങനെയൊക്കെ പോവറട്
പിന്നെ എന്ത് ഒക്കെയാ ഏ
ചോറിന് എന്ത് ഒക്കെ കൂട്ടാന് ഇന്ന്.
കറി മത്തനായിരുന്നു മത്തൻ.
ഓ വേറെ വന്നില്ലേ മീൻ ഒന്നും കെട്ടില്ലേ?
ഇല്ല ഇല്ല മീൻ അങ്ങനെ വാങ്ങിക്കാറില്ല.
ഉ എല്ലാവരും കിട്ടന്നോ?
ഏയ് കിടന്നു കിടന്നു.
ഉം ലേറ്റ് അവോ കിടക്കാൻ ഒക്കെ
ഇല്ല അങ്ങനെ ഒന്നും ഇല്ല നേരത്തെ കിടക്കും പിന്നെ കൊറച്ച് നേരം ഫോണില് ഒക്കെ തോണ്ടിയിരിക്കും
ആഹ്
ഉം
പിന്നെ എവിടെകൊക്കേയാ പോയിരിക്കണെ വിനോദ യാത്ര
മൂന്നാർ പോയിട്ടുണ്ട് ഊട്ടി പോയിട്ടുണ്ട്
ഒ ഓ ഓ സ്ഥലങ്ങള് ഒക്കെ കാണാൻ നല്ല ഭംഗി കാണു അല്ലോ
പിന്നെ നമ്മള ചുറ്റുവട്ടത്തുള്ള പാലക്കാട് തൃശ്ശൂര് അങ്ങനെ ഒക്കെ പോയിണ്ട് രസാണ് ഒന്നിച്ച് നമ്മള എല്ലാരും കുടെ പോമ്പ
ആഹ് ആഹ് അത് രസോണ്ടേയൊ പിന്നെ കുടുംബക്കാര് എല്ലാരും കൂടെ ഒരുമിച്ച് പോക്കുന്നോരു രസാന്നെ ആണ്
അതെ അതെ
ഉ പണ്ടായാലും കുടുംബക്കാര് ആയാലും നമ്മുക്കുകൂടെ ഒന്ന് അടിച്ചു പൊളിച്ച് കൊണ്ട് ഒരു ഓ അല്ലതൊടെക്കെ ഇരിക്ക ആരുന്നു പിന്നെ
ഓരോ സ്ഥലത്തിലെ പ്രകൃതി ഭംഗി കാണാൻ പ്രത്യേകത ഒന്ന് ഉം ഊട്ടില് ഒക്കെ പോയ നറയേ പൂക്കളും ഫ്ലവർ ഇടും നല്ല ഭംഗിൽ കാണാം
ആ അതതെ അതിന് ഒക്കെ ഭംഗി ഒണ്ട്ഒര് ആ ഇപ്പൊ മഴകുമ്പോ എടുക്കുപൊ ഇനി ഒറങ്ങാനും പറ്റൂല്ല അപ്പം
അതെ
ഇപ്പൊ എല്ലായിടത്തും മഴ ആയത് കൊണ്ട് എല്ലോടത്തും വെള്ള പൊക്കം വെള്ളോത്ക്കെ അല്ലെ എപ്പോഴും മക്കളക്കടുത്ത് പോയല് എപ്പഴും എപ്പഴും ഒക്കെ പോയാലും ഒരു ബുദ്ധിമുട്ടാണ്
മാ ആഹ്
ബലോർത്ത്മായെ
മഴ ആയി കഴിഞ്ഞ വി വിനോദ യാത്ര ഒന്നും വലിയ സുഖില്ല അന്തരീക്ഷത്തിന്റെ അവസ്ഥയും കാലാവസ്ഥയും
ആ പിന്നെ ഈ മക്കളൊക്കെ വയ്ക്ക വിയർക്കിയാലെ തണുപ്പ് ഇതൊക്കെ പിടിക്കും ഓല്
അതെ ആഹ് ആഹ് ആഹ് ആഹ് കുട്ടികള് സ്കൂളി പോണില്ലേ
ആ പുട്ട്
ആഹ് ആഹ് ആഹ് ആഹ്
ശനി ഞായാറൊക്കെ ലിവ് അല്ലേ
ആഹ് ആഹ് ആഹ് അവിടെ അടുത്ത് തന്നെആണോ
ആഹ് അവിടുത്തെക്കെ കൊറച്ചൂടെ പോയാ മതി
ആ മക്കള് വിടാറുണ്ടോ അങ്ങനെ വിനോദയാത്രക്കൊക്കെ.
ഇല്ല ഞങ്ങളക്ക്‌ പോവല്ലാതെ അവര് ഒറ്റക്കായിട്ട് ആരെ ഒര് സ്കൂളത് പറഞ്ഞേക്കാ ത്തില്ലാ
അല്ലേ അല്ലേ ആഹ് ആഹ് കൊറച്ചുടൊക്കെ വലുതാവട്ടെല്ലേ?
ഉം അവളു പക്കെ പോലിലാഷ് ആഹ് ചെറിയ കുട്ടിയല്ലേ ഒരാൾക്ക് ഒരു വയസായിട്ടൊള്ളു ഇപ്പൊ പോർഗെ ഇരുന്നു പതി ജയിച്ചതാണ്
അതെ ആഹ് ആഹ്.
ഏഹ്
ഹസ്ബന്റ് നാട്ടിലില്ലേ?
ആഹ് നാട്ട്ല്ണ്ട് ഇതെപ്പം ഓല് കളി കണ്ട് കഴിഞ്ഞ്പ്പം ഫുഡഴിക്കാൻ വന്നതാ
ആഹ് ആഹ് അത് ശെരി.
ഉം നിങ്ങള്തോ? ഭർത്താവ് ഇവടെല്ലേ?
ഇല്ലില്ലില്ല്യ ഉം പൊറത്താണ്
ആഹ് നിങ്ങളൊന്നും പൊറത്ത് പോണില്ലേനി ഒപ്പം പോണില്ലേ?
ഞങ്ങളൊരു തവണ പോണന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പെയ്ക്ക് അമ്മയ്ക്കോക്കെ വയ്യാണ്ടായി പിന്നത്ങ്ങനെ മ്മേ നിന്നു പിന്നെഞ്ഞ് മോള്പ്പോ എസ് എസ് എൽ സി ആവാനായി. ക്ക്‌ണു ഇനിപ്പതൊക്കെ കഴിയട്ടെ ഉം
നമ്മളെന്തെങ്കിലും പോവാന് പൂതി വെക്കുമ്പോ എന്തെങ്കിലും അപ്പം വെച്ച് എന്തേലുണ്ടാവും.
ആഹ് അതെ.
എന്നാലും നമ്മളെ നാട്ട്ത്തെ രസക്കെണ്ടാവൂല അവടെ പോയാലൊന്നും. നാട്ടിലാവുമ്പമ്മക്ക് പലേട്ത്തും പോവാ.
ഉം ഉം ക്ഷേ നമ്മക്കൊന്ന് കാണാം അത്രേള്ളൂ.
അത്രേള്ളൂ കാണാനൊരു പൂതി നമുക്കുണ്ടാവും.
ഉം ഉം അന്ന് ടിക്കറ്റൊക്കെട്ക്കാനായിട്ട് നിന്നെരുന്നു പക്ഷേ അന്ന് ഉം തീ അമ്മയ്ക്ക് തീരെ വയ്യാണ്ടായൊക്കെ തൊടങ്ങിയപ്പോ പിന്നെ പോണില്ലാന്നെച്ചു ഉം മോള്പ്പോ ഒമ്പതാം ക്ലാസ്സിലാണ് ഇപ്പടുത്ത വർഷം പ ത്തിലാണ് അതൊക്കെ കഴിയട്ടെ ഇന്നെട്ട് പോവാചാരിച്ച്
ആഹ് പത്താം ക്ലാസ്സിലാക്കിട്ട് നമ്മള് ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മക്ക് ഓലവിടെ ഇപ്പത്തന്നെ ശ്രദ്ധിച്ചാലവക്കും
കൂടുതല് ക്ലാസ്സൊക്കെണ്ടാവേ അപ്പൊ പിന്നെ പോവാപറ്റില്ല.
ഇങ്ങള് വേറെന്തേലും ജോലിക്ക്‌ പോവ്ന്നുണ്ടോ?
ഇല്ലില്ല്യ ഇപ്പ ജോലിയൊന്നും ചെയ്യ്ന്നില്ല.
ഉം
ഉം
ആദ്യം പോയിരുന്നോ?
ആദ്യങ്ങനെ കിട്ടുമ്പങ്ങനെ പോവും അംഗനവാടിലും ഒക്ക പോയിരുന്നു.
ഓഹ് ഇനി പോവാനുള്ളെ ആ
ആഗ്രഹം എപ്പഴുണ്ട് പക്ഷേ ഭർത്താവിന് വെല്ല്യ സമ്മതല്ല്യ
ആഹ് അവരെ സമ്മതം വേണം പോവാന്.
ഉം ഉം ഇന്നാലും നമ്മളും പരിശ്രമിക്ക്‌ന്ന്ണ്ട് കിട്ടാണെങ്കി കിട്ട ട്ടെന്ന്ള്ളതില്.
അതെ നമ്മള് ഞമ്മളെ കയ്യില് എന്തെങ്കിലും ഉണ്ടെങ്കില് അത്രേം നല്ലതല്ലെ
ആഹ്
പിന്നെ എന്തേലുണ്ടെങ്കില് ഓരോട് അവരോട് ചോയിക്കാൻ നിക്കണ്ടല്ലോ
അതെ
ഉം
കഴിഞ്ഞിട്ടെ എന്തെക്ക്യാ
ഇജ്ജ്താ എപ്പളാഞ്ഞ് നേരം വൈകൊ കേട്ക്കാനൊക്കെ? ആഹ്
ഉം ഉം
നല്ല വാതിലായിരുന്നു നല്ലൊരു വല്യ വാതില്
അതെ
ഉം കറി കറി വെച്ചിട്ടിനി സാമ്പാർ വെച്ചിനി രാവിലെ രാവിലെ ഇഡലി എണ്ടാക്കീ ല് സാമ്പാർ വെച്ചിന് അപ്പൊ കൊറച്ച് അതീന്ന് എടുത്താണ് തേങ്ങരച്ച്ങ്ങാണ്ട് കറി വെച്ച്
ആഹ് ആഹ്
പിന്നെ വെണ്ടക്കുപ്പേരി ഇണ്ടാക്കി അതന്നെ
ആഹ് ആഹ്
ഉം ഉം പിന്നെന്താ വിനോദയാത്രക്കൊക്കെ പോവാൻ നോക്കുന്നുണ്ടോ ഇനി
പിന്ന ഒരു നാട്ടില് വരട്ടെ അവര് പുറത്തല്ലേ അവര് വരുമ്പോ വരുമ്പ പോവാറിണ്ട് ഇപ്പൊരു രണ്ട് കൊല്ലായി ട്ടങ്ങനെ പോവാറില്ല അമ്മയ്ക്ക് തീരെ വയ്യാതൊക്കെ ആയിട്ട്
ആഹ്
ഇപ്പടുത്താണ് അമ്മ മരണപ്പെട്ടത്
ഓഹ്
ഇപ്പ വന്നാല് എന്താന് സ്ഥിതീന്ന് അറിയില്ല എന്നാലും വരുമ്പം ആ അച്ഛണ്ട് അച്ഛണ്ട് അച്ഛണ്ട്
അച്ഛന്
സന്തോഷല്ലേ വരുമ്പഴല്ലേ ഉള്ളൂ അല്ലാതെപ്പോ എപ്പഴും അവര് പൊറത്തെക്കൊന്നും പോണില്ലല്ലോ ഉം
നമ്മള് അവര് വരുമ്പള് നമ്മുക്കൊരു ഒര് സന്തോഷം ഇണ്ടാവൊള്ളോ അവരെ കൂടെ പോകു വേറൊരു സന്തോഷിണ്ടായ്
ആഹ് ആഹ്
എന്നട്ടിപ്പളും നേരം വൈകോ കെടക്കാനൊക്കെ ഭഷണം കഴിച്ചിട്ട് നേരെ ഇനി ഉം
കുട്ട്യേക്ക് വല്ല കൂടുതല് പഠിക്കാനുള്ള ദിവസൊക്കെ ആണെങ്കി നേരം വഴുകും
ആഹ്
ഇന്ന് പിന്നെ ലീവായ കാരണം വല്ലാണ്ടില്ല നാളെ ഇണ്ടല്ലോ നാളെ ലീവല്ലേ എന്ന് വിചാരിച്ചിരിക്കാണ്
ആഹ്
പിന്നെ വീട്ടില് ഒന്നി ച്ചാണോ പോവാറ് അതോ സ്കൂൾല് അങ്ങനെയൊക്കെ പോയതാ
ഇല്ലാ വീട്ടിന്നിണ്ട് സ്കൂളില് വീട്ടില് ഉമ്മെണ്ട് ഉപ്പെണ്ട് വെല്ലിമ്മണ്ട് ഞാന് ഹസ്ബന്റ് മൂന്ന് കുട്ട്യോള്
ആഹ് ആഹ്
മിലി നിങ്ങളെ വീട്ടിലാരൊക്കെണ്ട്
ഇവിടെസ് എന്താണ് ഭർത്താവിന്റെ വീട്ടിലാണെങ്കില് അച്ഛനും ഞങ്ങളും മാത്രേ ഉള്ളൂ രണ്ട് അനിയത്തിമാരാള്ളത് അവരൊക്കെന്നെ കല്യാണം കഴിച്ച് വീട്ടിലാണ് എൻ്റെ വീട്ടില് അച്ഛനും അമ്മയും ഏട്ടനു ആണുള്ളത്
ആഹ്
ഉം
അവരൊക്കെ വരാറില്ലേ വീട്ട്ക്ക്
ആഹ് ഇടക്കിടക്ക് വരും വരും വരും ഇടക്കൊക്കെ വരാറിണ്ട് എല്ലാവർക്കും മക്കള് പഠിക്കണ ഇതിലായ കാരണേ നിക്കാനൊന്നും വല്ലാണ്ട പറ്റില്ല
ആഹ്
ഉം സ്കൂളും കാര്യങ്ങളൊക്കെ ഇണ്ടാവുമ്പളെ
ആഹ്
പിന്നെ വൽ ചെറിയ ഇവിടത്തെ ചെറിയ പെങ്ങൾക്ക് ടീച്ചറാണ് അപ്പൊയക്കെ വരാൻ പറ്റ റ്റില്ല വന്ന് പോവാന്ന മത്ര മാത്രം.
ൻ്റെ ശരിട്ടോ ഉം.
ആഹ് ആയ്ക്കോട്ടെ ശരിന്നാ കു ആഹ് ആയ്ക്കോട്ടെ ശരി.
അ ശരി.